എാമോ
ആകേക്കാം
ആ സുഖായിടിരിക്കുന്നു ഇങ്ങനെ അവിടെ എന്താണ്ട് വിശേഷം
ഇവിടെ സുഖമായിട്ടിരിക്കുന്ന മഴയായിരുന്നു അവിടെ മഴയുണ്ടോ
ഇല്ലടാ ഇവിടെ മഴയൊന്നുമില്ല ഭയങ്കര ചൂട് നിന്നല്ല പക്ഷെ കോൾുണ്ടായിരുന്ന മഴ പെയ്തില്ല ഭയങ്കര ചൂട്
ഇവിടെ കൊറച്ച ദിവസായിട്ട് ഭയങ്കര മഴയായിരുന്നു പുറത്തിറങ്ങാനേ പറ്റ
ആണോ ഇവിടെ രണ്ട് കുറച്ച്ു രണ്ടു ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും നല്ല ചൂട് കോള് വന്നു പക്ഷെ മഴ പെയ്തില്ല
എനിക്ക് ചൂടൊട്ടും പറ്റത്തില്ല ഈ വേനൽക്കാലത്ത് ഒത്തിരിയും കഷ്ട ഇഷ്ടപ്പെട്ട് ഭയങ്കര ചൂടായിരുന്നു ഇറങ്ങാനും വയ്യ നമുക്ക് എവിടയും പോവാനും പറ്റൂല്ലോ വീട്ടിന്റെറ അകത ായിരുന്നു പിന്നെ നമ്മുടെ കിണറ്റില് യില്ല അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു പക്ഷെ ഇപ്പം ദിവസം മഴ പെയ്തപ്പ അങ്ങ് സെറ്റായി
വെള്ളൊക്കെ വന്നോ
ആഹ വെള്ളം വന്ന് ഇപ്പം ആ കൊഴപ്പമില്ല എന്നാലും നമ്മുടെ തറൽിങ്ങനെ വെള്ളംപ്പർ ഈ അടുത്ത സമയം റോഡ് ട്ടാറിട്ടത്ദേ അപ്പൊ റോഡ് ാറ മണ്ണിൽ കൂടെ വെള്ള ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒന്നുമില്ല അങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ടും ഇത് തീരെ അങ്ങ് വെള്ളം വര പോയി അങ്ങനെ ഇപ്പം കുഴിയൊക്കെ കുഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരിയും വെള്ളവോണ്ട്
വെള്ള ഇവിടെ ഞങ്ങക്ക് വെള്ളം പറ്റത്തില്ല മച്ചാ ഏതോ ഒരു വട്ടം ഏ ഏതോ ഒരു പ്രാവശ്യം മാത്രേ ഈ ഒരു വേനൽക്കാലത്ത് വറ്റിയിട്ടുള്ളൂ അതും ഞാൻ സിസ്ത്തിലെന്തോ പഠിക്കാൻ നേരം പക്ഷെ ഇത് വരെ പിന്നെ വെള്ളം
നമുക്ക് ഇവിടെ പാടാ എന്നാലും കുഴപ്പില്ല ഒത്തിരിയും കുന്നിന്റെ മുകളുള്ള വീട് ഇരിക്കു
ഓ ഓ അതും അല്ല ഈ പ്രാവശ്യം നല്ല വേനലല്ല ല്ലായിരുന്നോ
അതെ ഇപ്രാവശ്യം
ഉം ഉം അല്ല ഇപ്പം നല്ല വെയിൽ ഇപ്പം മഴ പെയ്താലും പിന്നങ് ചൂടടിക്കുമ്പോഴത്തേക്കും നല്ല നല്ല ചൂട് നമുക്കങ്ങ് തട്ടും എനിക്ക് നല്ല ചൂടാ ഇന്ന്
ഉണ്ട് ഉണ്ട് ഇന്ന് ഇന്ന് നല്ല ചൂടായിരുന്നു ഞാൻ വിചാരിച്ചു വൈകുന്നേരമൊക്കെ ചിലപ്പോ മഴ പെയ്യുവായിരിക്കും രാത്രിയൊക്കെ പെയ്യു ആയിരിക്കു വെന്ന് വിചാരിച്ച് പിന്നെ ഈ വീക്കെൻഡ് ഒക്കെ
വീക്കെൻഡ് ആ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ മഴ പെയ്ത് കേട്ടോ ചെറുതായിട്ടൊന്ന് തുള്ളി തുള്ളിയായിട്ട്
ഓ ഇവിടെ പെയ്തില്ല പിന്നെ വീക്കൻഡിലൊക്കെ എന്താ പരിപാടി
വീക്കൻഡില എന്താ വേറെ പ്ര പ്രത്യേകിച്ചു പരിപാടി ഒന്നുമില്ല വെറുതെ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവും അല്ലാതൊന്നുമില്ല വീട്ടിൽ തന്നെ
ആ ഞാനും ഞാനും വീട്ടില പക്ഷേ ഈ വീക്കൻഡിൽ എവിടെേങ്കിലും പോണംന്ന് വിചാരിക്കുന്നു
ആ ആ അപ്പൊ പോവാൻ പറ്റും ഞാനും ഇന്ന് ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോ എനിക്ക് ക്കും കിട്ടിയായിരുന്നു ആ ബസില ഞാൻ കയറിയത് കേട്ടോ
കിട്ടി തുടങ്ങിയോ
കിട്ടി തുടങ്ങി ഇന്നലെ തൊട്ട് ഇന്നലെ ഇന്നും കിട്ടിയായിരുന്നു
എന്നാ പറ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ഞാൻ വരുന്ന ബസില് തിര ക്കായിരുന്ന് കേട്ടോ കേയറമ്പ തിരക്കുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ഞാൻ വിച്ചിരുന്നു ചുമ്പോ നല്ല തിരക്ക് വരുമെന്നു പക്ഷെ അത്ര തിരക്കൊന്നും ഇല്ലെങ്കിലും സീറ്റ് കിട്ടിയില്ല അത്രേ ഉള്ളൂ രജൽ നിന്ന് ആ
ആ അപ്പം ഈ പ്രൈവ ബസിലൊക്കെ ഒത്തിരിയും തിരക്കാ അതായത് ആള് കാണത്തില്ലല്ലേ
ആ പ്രൈവറ്റ് ബസ്സില് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിലൊക്കെ ചെല ബസിലൊക്കെ നല്ല തിരക്കുള്ള ബസിൽ ആള് കുറവായിരുന്നു പിന്നെ കൊറേ ആഹാ കുറെ ബസ്സുള്ള റൂട്ട്ണ്ടല്ലോ അവിടത്തേക്കൊക്കെ നമ്മള് ഈ ട്രൻസ്പോർട്ടില് കുറവായ തിരക്ക് കുറവായിരിക്കും പക്ഷെ റയറായിട്ട് ബസ്സ് പോകുന്ന റൂട്ടുണ്ടല്ലോ അങ്ങോട്ടൊക്ക നല്ല അഹ് തെരെക്കുണ്ട് ട്ടോ ബസിന ബസിൻ നല്ല തിരക്കുണ്ട്
ഓ നമുക്ക് ഇങ്ങോട്ട് ബസ്സ് കുറവാണ് അപ്പോഴെ നമ്മൾ പോണ ബസ്സിൽ എന്തായാലും വലുതായിട്ട് ആൾക്കാരില്ല നമ്മുടെ റൂട്ടിൽ കൂടെയൊക്കെ കുറച്ച് ആൾക്കാര് കുറച്ച് വീടുകളൊക്കെ ഉള്ളു അപ്പൊ അത്രയും തിരക്കില്ല പിന്നെ ഈ പറയുന്ന സൗജന്യ യാത്ര ഉള്ള ബസ്സ് നമ്മുടെയും അങ്ങോട്ടില്ല
ഓഹ് ഒന്നും ഇല്യേ അതോ കൊറവാണെന്നോ
സൗജന്യയാത്ര ഉള്ള ബസ്സ് ഒന്ന് രണ്ടുണ്ട് പക്ഷെ അത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിനനുസരിച്ചല്ല ആ നമ്മൾ രാവിലെ ഇപ്പം
ഉം പോകുന്നത് വൈകിട്ടും ആ ടൈം അല്ലേ നമുക്ക് നമുക്ക് പറ്റത്തൊളു
അതെ പക്ഷെ നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാരുന്നെങ്കിൽ കൊള്ളാാരുന്ന്
ആ അത ഞാനും ആലോച്ചാരുന്നു നമുക്ക് അങ്ങനെ ആരുന്നെങ്കിൽ നമുക്കൊരു ഉപകാരപ്പെട്ടേനല്ലോ നല്ലത് പോലെ യൂസ്ഫുള്ളായേനെ ഉം
ആ സമയം എട്ടണ്ട്
ആ ഇപ്പ എന്ത് ഇങ്ങനെ അ ഇ രണ്ടുസം നമുക്കിപ്പം ഇവിടെ ആദ്യായിട്ടല്ലേ ഇങ്ങനൊരിത് അപ്പൊ എന്നാലൽ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് പോകുന്നത് എനിക്ക് ഭയങ്കര ആകാംഷയായിരുന്നു എങ്ങനാരിക്കും ഏതൊക്കെ ബസ്സിലാ കിട്ടുന്നതെന്ന് നമുക്ക് അറിയത്തില്ലോ പക്ഷെ അങ്ങോട്ട് പോയപ്പോ എനിക്ക് കിട്ടില്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ക ബസ്സ് കിട്ടിയായിരുന്നട്ടോ
കിട്ടിയല്ലേ ഞാനിങ്ങനെ വിചാരിച്ച് അങ്ങനെ ഒരു ഒരു വട്ടവെങ്കിലും അങ്ങനെ പോയി നോക്കണംന്ന് പക്ഷെ ഇങ്ങനെ പറ്റില്ലേ അതിലെ ഇങ്ങോട്ട് ബസ് ഇല്ല പിന്നെ ഇപ്പ അങ്ങനെ നമ്മള് പൊതുവേ പോവുന്നില്ലല്ലോ
ഉം ഉം ഉം പോയിന്താലും ഇനിയിപ്പം കാണുമല്ലോ അങ്ങോട്ടക്കെ പ്പ ഇങ്ങോട്ടേങ്കിലൊക്കെ പോവാലോ
അതെ ഇനിയിപ്പോ കൂടുതല ആൾ ആൾക്കാർ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നമ്മളെ പോലെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കും
ആ ഇരിക്കുന്നു അവർക്ക ഇപ്പംന്ന് വെച്ച പൈസ വേണ്ടാത്തത് കൊണ്ട് നമുക്ക് എവിടെണെങ്കിലും പോകാലോ ഇന്നലെ ഞാൻ കയറിയ ബസ്സിൽ അങ്ങനെ ആയിരുന്നു ഞാൻ കയറി എപ്പോ തിരക്കുണ്ടായിരുന്നന്ന് പറഞ്ഞില്ലേ അന്നെരം ഒരു മാമൻ ആ എടുത്ത് ചഴച്ച് ടിക്കറ്റ് എടുന്ന് ചോദിച്ചു അപ്പ ടിക്കറ്റ് എടുത്തന്ന് പറഞ്ഞു അന്നേരം ആ മാമൻ പറഞ്ഞിട്ട് ആ ഇനി നിങ്ങക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പോകാലോന്ന്
അതെ പക്ഷെ എന്തൊക്കെ കുറ നിബന്ധകനങ്ങളെ ണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലതായിട്ട്
ഉം പക്ഷെ അത് ഞാൻ വിരിച്ച് എൽ എൽ എഫില് കിട്ടത്തില്ല എന്നാ വിചാരിച്ചത് പക്ഷെ എല്ലാ സൂപ്പർ ഫാസ് ൽ ഇല്ലല്ലോ ഓർഡിനറി മാത്രമല്ലേ ഓടുന്നെ ചോടിനറി മാത്രമായിയിരിക്കുംന്ന് പക്ഷെ ഞാൻ പോകുന്ന ലൊ ക്കെ ഉണ്ട് കേട്ടോ അതൊരു കാര്യമാണ് ഉ
പക്ഷേ മറ്റേ പ്രൈവറ്റ് ബസ്സിന്റെക്ക ഒരു കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ എന്നാലും നല്ലത് തന്നെ ഒരുപാട് പേർക്ക് അവരുടെ ആഹ അതെ തൊഴിൽന്നൊക്കെ ആ പറഞ്ഞ തൊഴിൽന്ന് ഒക്കെ കിട്ടുന്ന പൈസഒക്കെ സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ എങ്ങനെ പറയുന്നത് കേട്ട്
ഉ സ്കൂളുള്ള സ്കൂൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും അല്ലേ അല്ലേ
ഉ പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും
ഉം തിരക്കായിരിക്കും അത്യാവശ്യം തിരക്കുണ്ട് കാരണം പൊതുവെ കാണുന്നതിനേക്കാട്ടി കുറച്ചുകൂടെ കുറച്ചൂടെ തെരക്ക് വരാൻ ചാൻ ആണല്ലോ ഇനിയിപ്പ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇ ആദ്യമൊക്കെ നല്ല തിരക്കായിരിക്കും പിന്നെ പിന്നെ എല്ലാവരും ആദ്യം തുടങ്ങുമ്പോ എല്ലാവർക്കും പോവാ ണം എന്നൊരു ഇത് കാണുമല്ലോ പക്ഷെ പിന്നെങ്ങെ നോർമലാ ആയി കഴിഞ്ഞ പിന്നെ അത്രേ ഇത് വരത്തില്ലല്ലോ
മ്
ആണെന്ന്
ഉം പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോവുന്ന്
കൊഴപ്പ ഇല്ല ഇങ്ങനെയക്ക പോവുന്നു എങ്കിലും ഇനിയിപ്പ അവിടെന്ന് ഇനി വേറെ എന്തെങ്കിലും നോക്കണം
നമ്മള് പഠിച്ചോണ്ടിരുന്ന സമയം തന്നെയായിരുന്നല്ലേ നല്ലത്
ഓഹ് അത് തന്ന വേണ്ട ഇപ്പോഴാ കോളേജ് ലൈഫ് ആണെങ്കിലും സ്കൂൾ ലൈഫ് ആയിരുന്നെങ്കിലും അതല്ലാരുന്ന നല്ലത്
എല്ലാം നൊസ്റ്റു ആ സമയത്ത് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കോളേജിലായും സ്കൂളിലായാലും ഒണോം ക്രിസ്മസും ഒക്കെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക എന്നിട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പ ലൈഫ് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൾ ഒന്നും പോലെ ഫീല് ചെയ്യ്ന്ന്
പിന്ന എന്ത് ഒരു വിശേഷം വന്നാലും നമ്മുക്ക് അതൊരു നോർമൽ ഡേ ആയിരിക്കും മറ്റേ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കത്തില്ലേ
അതാ അതെ നമ്മള് ഇങ്ങനെ വെയിറ്റ് മ്ഹ്
അങ്ങനെ ഒരു നമ്മളെ ബർത്ത്ഡേ വന്നാൽ പോലും നമുക്കൊരു എന്താ പഴയ ഒരു സന്തോഷ ഇല്ലല്ലോ
അതെ അത് സ ഇപ്പൊ നമ്മള് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേ പിന്നെ ഫ്രണ്ട്സിന്റെറെ ആണെങ്കി തന്ന നമ്മള് ചില നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഓർത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങനെ അങ്ങ് പോവുക എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുന്ന് അല്ലേ പ്രത്യേക
എല്ലാ ദിവസവും പക്ഷെ പണ്ടൊക്കെ നമ്മൾ അങ്ങന അല്ലായിരുന്നല്ലോ അങ്ങനെ വെയ്റ്റ് ചെയ്ത് വെയ്റ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രേ ഒള്ളെന്ന് പക്ഷെ എല്ലാവരുടെയും നമ്മളുടെ ഏജിലുള്ള എല്ലാവരുടെയും ഒരു അവസ്ഥ അത് തന്നെയാണെന്ന എനിക്ക് തോന്നുന്നത്
ആണ് അങ്ങനെയാണ് ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും എന്താ എല്ലാ ദിവസവും ഒരുപോലെ തോന്നുന്നു നമുക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റോ കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ അന്നൊക്കെയാ സ്കൂളിലൊക്കെ സ്കൂള് തൊറപ്പി തൊറപ്പിനു പുതിയ ഉടുപ്പൊക്കെ എടുപ്പും ഇനി ഈ മഴയൊക്കെ ഉള്ള സമയ നമ്മുടെ സ്കൂളിലേക്കൊരു കൊണ്ടല്ലേ.
ഉം ഇപ്പം പിന്നെ എനിക്കൊന്ന് അങ്ങനെ നമ്മള് സ്കൂള് പോണ ടൈമിലൊക്കെ ഭയങ്കര മഴയായിരിക്കത്തില്ലേ പക്ഷെ ഇപ്പൊ കാലാവസ്ഥ പോലും മാറ്റമില്ലേ
ഉണ്ട് ഉണ്ട് ഇപ്പൊ കാലാവസ്ഥയൊക്കെ കംപ്ലീറ്റ്ലി മാറി അതുവല്ല ഇപ്പൊ യും ലെവൽ ചൂടൊന്ന് നമുക്ക് മുന്നേ ഒന്നു ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക്‌ ഇരിക്കാനും വയ്യ
ഓ എന്ത അതും മ എഴുന്നേറ്റ്- ഭയങ്കരചൂട് വന്നാലും നമുക്കൊരു വെളുപ്പിലേക്കെ ആവുമ്പോഴത്തേക്ക് ഇച്ചി തണുപ്പ് കിട്ടത്തില്ലായിരുന്നോ
ആഹ് ആഹ് അതെ
ആ ഭയങ്കര ആവിയായിരിക്കും ആ ഇപ്പ ചൂട് സമയാകുമ്പോ ഭയങ്കര ആവിയായിരുന്നു
ആഹ് അതെ രാത്രിന്ന് നമുക്ക് കറണ്ട് പോയാ പിന്നെ കെടക്കാനേ പറ്റത്തില്ല. ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്
ഹാ എന്നച്ചാ ആഹ് കറണ്ട് പോവ്‌മ്പഴ് നമ്മള് ഒറക്കൊ എണീക്കും ഹലോ
അതെ പിന്നെ രാവിലെ ഒന്നും ശരിയാ പറഞ്ഞത് രാവിലെ ഒന്നും ഒരു തണുപ്പോ അങ്ങനെ ഒന്നും ഇൽ ഇല്ലാര്ന്ന് ഇനീ കൊറച്ച് മഴയ ക്കെ പെയ്തപ്പം സൂപ്പറായി വന്നതാണ് പക്ഷെ ഇപ്പ അത് നിന്ന്
ആ പക്ഷെ മഴ പെയ് മ് പെയ്താല്‌വേ പിന്നൊര് വെയില് അടിച്ചാ ഫുള്ള് നമ്മള് റോഡ് പോലും ഒണങ്ങി കെടക്കും അത്രത്തോളം ഒണ്ട് മറ്റേ വെയിലിന്റെ ശക് ത്തിയേ
ഉം പിന്നെ ഇനിയിപ്പ കാണത്തില്ലേല് ഇവ്ട ഇപ്പ എന്തായാലും മൺസൂൺ ഒന്നും തീർന്നിട്ടി ലല്ലോ ഇനിം രണ്ട് മൂന്ന് മാസം കാണും
മയിം പിന്നെ മഴ വെയിലിങ്ങന ഇങ്ങനെഎന്ന് വെച്ചാ പെട്ട പ്രതീക്ഷിക്കാതെ ആയിരിക്കും മഴെ ഞങ്ങള് കഴിഞ്ഞാ ആഴ്ച ഒഫീസി ഇരുന്നപ്പഴത്തേക്ക് മഴ പെയ് മഴ ജസ്റ്റ് ചാറ്റലേ ഒള്ളാര്ന്നേ. പെ ട്ടന്ന് ഇടിയു വെ ട്ടീട്ട് സിസ്റ്റം ഫുള്ള് പോയി. സിസ്റ്റം ഫുള്ള് അങ്ങ് അടിച്ചു പോയി. നല്ല ആ മൊത്തം പോയി ന്ന്ച്ചാ രണ്ട് ആ എത്ര ആറണ്ണം ഒണ്ട് അതില് രണ്ടണ്ണോം പോയി. പിന്നെ സാറ് ആളെ വിളിച്ചു ശരിയാക്കിയതാ.
അയ്യോ പക്ഷേ പിന്നൊരു കാര്യ ഒണ്ട് ചെല മഴയിരുന്ന് ആസ്വദി ക്കാലോ ജോലിയൊന്നും ചെയ്യാതെ
ഇ പക്ഷേ ഇടി ഇല്ലാത മഴ ഉണ്ടെങ്കി കൊള്ളാര്ന്ന്. ഈ ഇടി വെട്ടുമ്പോഴല്ലേ നമുക്ക് പേടി
ആഹ് ഇടി മിന്നലും
ഉം ഇടി മുഴങ്ങുമ്പോ നമുക്കൊരു ടെൻഷൻ പേടിയാണ് അതുമല്ല ആ ഓഫീലൊക്കെ ഓപ്പൺ സ്പേസ് അല്ലേ? നമ്മൾ വീടിനകത്തിരിക്കുവാണെങ്കി അ ത്ര നമുക്ക് പേടിക്കേണ്ട
ശ്ശു പണ്ട് ക്ലാസില് ഇരിക്കമ്പോ ഈ മൂടൽ ഇരു കം എന്നിട്ട് ആ ട്ടത്തില് അങ്ങനെ വരമ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടായിരുന്നു അന്ന്
ഉം അത് വേറൊരു വൈബല്ലരുന്നോ ഉം ഫ്രെണ്ട്സും അ അതിന് അന്ന്ച്ചാ അവര് എന്ത് അത് പറഞ്ഞ് എങ്ങനെയാ നമുക്കത് ഓർക്കുമ്പൊ ഇപ്പഴും നമ്മളിപ്പൊര് വീഡിയോസ് ഒക്ക കാണുമ്പോ നോ